ആ സുഖാണ് ങ്ങക്കോ?
ആ സുഖാണ് എന്താപ്പൊ പരിപാടി.
ഞാൻ എന്താ ഇവിടക്ക് ഇപ്പൊ ഒരു കറണ്ട് ശരിയാക്കുന്ന ആള് വന്നക്കയാണ് പ്പം ഫുള്ള് കറണ്ട് ഉപയോഗച്ച് ഇങ്ങനെത് എല്ലാരും പെരീൽ എല്ലാരും കറണ്ട് ഉപയോഗിച്ചിട്ട് ഇപ്പോ മീറ്റർബോർഡ് അടിച്ചു പൊയ്ക്കാണ് അത് ശരിയാ പ്പോ ഒരാള് അയാളെ മുന്നില് ഇങ്ങനെ നിക്ക.
കൊറെ സ്ഥലത്ത് വൈദ്യുതിക്കാണിപ്പൊ വല്ല്യ പ്രശ്നങ്ങള് കരണ്ടിന് മയക്കാലം കൂടി ആയതോണ്ടേ പല സ്ഥലങ്ങളിലും ഇപ്പം വൈദ്യുതി റ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് അതങ്ങനെല്ല. അതായിരുക്കും വെട്ടും മഴ കാലത്താണല്ലോ വൈദ്യുതിക്ക് ഒരു കളി കളിച്ച പോയി വന്ന് ണ്ടിരിക്ക എന്തെങ്കിലും വീടുകള് ങ്ങനെ എല്ലോടുത്തുംണ്ടാവും. അപ്പൊ അങ്ങനെ എടുക്കടുക്ക് എല്ലോട്ത്തും പോയിറ്റ് ഇപ്പോ കെ എസ് ഇ ബി ഓഫീസുകാർക്ക് എല്ലാ ഏറ്റവും കൂടുതൽ പണിയുണ്ടാവുന്ന കാലാണ് ഈ മഴക്കാലംന്നത്.
തീർച്ചയായും അ ശരിയാ ഇന്റെ ഇത്ണ്ടാണ് ഞാൻ ഇപ്പോ പെട്ടെന്ന് ഒരു ഇടിണ്ടായി ആ ഇടിന്റെ ശേഷം അ സമയത്ത് ഞങ്ങളെ ഇത് പറഞ്ഞാല് മെയിന് പറഞ്ഞാല് പയേതാണ് പയ വീട്ടിത്തെ പ്പൊ പയതാകുമ്പോ അന്നത്തെമാതിരി ഇടി വെട്ടിയ പെട്ടെന്ന് മെയിൻ സ്വിച്ച് തായൂല. അപ്പൊ തായാത്തയിമേ തന്നെ അതിന്റെ മീറ്റർ ബോഡിന്റെ ഫ്യൂസ്പോഴിക്കാണ്.
ആ അദെ ഇന്റെ വീടുകളല് പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ തക്കെമാറ്റി മീറ്ററൊക്കെ നമ്മൾ പുതിയതാക്കിക്ക്ണ് അപ്പോ പിന്നെ കേക്കലില്ലപ്പോ പക്ഷെ നാടുകളിലുള്ള ഈ വൈദ്യുതിയൊക്കെ പെട്ടന്ന് പോവും മഴ ആയാല്. ഒരു മഴ പെയ്താല് കരണ്ട് പോകും അപ്പോ എന്താന്ന് ഒന്ന് നന്നാക്കാൻ കഴിഞ്ഞിട്ടില്ല സർക്കാരൊന്ന് നോക്കിയാൽ മതി വൈ രീതികളിലൊക്കെ ഇപ്പൊ കാരണം ഇപ്പോ ഏറ്റവും കൂടുതൽ നമ്മള് വൈദ്യുതി ഉപയോഗിക്കുന്ന നാടുകളിൽ ഒന്നാണല്ലോ കേരളം. അദെ കാരണം ഇപ്പം എല്ലാത്തിനും വൈദ്യുതി ആണല്ലോ. പണ്ടത്തെ മാതിരില്ലല്ലോ പണ്ട് ഒര് വെളക്ക് മതി നമുക്ക് എല്ല ഒരു വീട്ടിലെ എല്ലാവരും രാത്രിയില് ഒരു കാര്യം ചെയ്യാൻ ഒരു വെളക്ക് മതിയായിരുന്നു പക്ഷേ ഇപ്പ അങ്ങനെല്ലല്ലോ. ഓരോ റൂമിലും ഓരോ വളക്കും ഓരോ എല്ലാ കറന്റും ഫാനും പിന്നെ മിക്സി, ഫ്രിഡ്ജ് അങ്ങനെ പോയിട്ട് എല്ലാ കാര്യത്തിലും വൈദ്യുതി ആണല്ലോ ഇപ്പ ഉപയോഗിക്കുന്നത്. അപ്പൊ പിന്നേ കേരള സർക്കാർ ഒന്ന് മുന്നിട്ട് എറങ്ങിയാമതി വൈദ്യുതി ഏടക്കെടുക്കുള്ള പോക്കിനൊക്കെ.
തീർച്ചായും അത് ശരിയാണ് എന്താപ്പോ എന്റെ അടുത്തുള്ള വീട്ടിലിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല്ത്തെ ഒരു റെക്കോർഡ് കെ എസ് ഇ ബി യുടെ റെക്കോർഡ് എത്ര യൂണിറ്റിന്റെറെ റെക്കോ ണ് രണ്ടായിരത്തി ഈ ഈ വർഷം ചൂടുകാലത്ത് പോയത് അത്രത്തോളം വൈദ്യ തി ഉപയോഗമാണ് ഇപ്പോഴത്തെ കാലത്ത് പണ്ടൊക്കെ പറഞ്ഞാല് നമ്മൾ ബുക്ക് വായിച്ചാനച്ചെങ്കിലും ഒലെകി കൂട്ടമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു ഒറ്റ വൈദ്യ മതി അത ഒരു വളക്കോ അല്ലെങ്കിൽ ലൈറ്റോ മതി തി അത്രള്ളു നമക്ക് ആഹ് ത് ആഹ് സമ്പാദം അത്ര അയ് അത്രള്ളു നമക്ക് വീടിക്കാൻള്ള സമ്പാദ്യ ഉണ്ടാവും സാധാരണക്കാര ആൾ ആയ ആൾകൊക്കെ ഇപ്പ അർഞ്ഞാല് വൈദ്യയുടെ വില കുറവ് പ്പം ഏ നമ്മൾക്ക് എന്താപ്പോ ഇപ്പ എന്താണ് ലൈറ്റിന്റെയും ഫാനിന്റിം ഒക്കെ എന്താ വിലക്കുറവ് കാരണം ആൾക്കാർ ഇങ്ങനെ തോന്ന വേടിച്ചണ കൊണ്ട് വൈദ്യുതി അനുസരിച്ച് ഇങ്ങനെ പോയി കൊണ്ടിരിക്ക അഅന്നെ ഒന്നാമത് അയിന്റെ കാര്ണായി വര്ന്ന ല്ലേ
വൈദ്യുതി ഉപയോഗം അണങ്ങാത് കാരണം വൈദ്യുതി പോകുന്നന്നെ കാരണം ഇപ്പ ഓരോ വീടുകളിലും എത്രയോ വൈദ്യുതി കൂടുതലായിട്ട് ഉപയോഗിക്കുകുണ്ട് കാരണം ഒരു വീട്ടില ഒരു അഞ്ച് ആളുകൾ ഉണ്ടെങ്കില് ആ അഞ്ച ആൾക്കും ഫോണ് ഉണ്ടാവും അത് കുത്തിവെക്കാനുള്ള വൈദ്യുതി പിന്നെ ലാപ്ടോപ്പ് ഉണ്ടെങ്കിലത് പിന്നെ ഏ ഏസി ഉണ്ടെങ്കിലത് ഏ എംസി വാഷിംഗ് മിഷീന് വേൾവ് ലേജി അങ്ങനെ പോയിട്ട് പിന്നെ ഫാന് അങ്ങനെ പോയിട്ട് എല്ലാത്തിനും ഇങ്ങനെ വൈദ്യുതി വാണ്ടെ അപ്പൊ ഓവറായിട്ട് നമ്മള് യൂസ് ചെയ്യണം കൂടുതൽ യൂസ് ചെയ്ത കേ അപ്പൊ ഓവർ ചെക്കിങ് ആണല്ലോ വൈദ്യുതിക്ക് ഇപ്പം ആളുകളീ വൈദ്യുതി ഉപയോഗം കുറക്കാനുള്ള കാരണ കാര്യങ്ങളാണ് ചെയ്തു വ ചെയ്യേണ്ടത് ആദ്യം എന്നാലേ നമുക്ക് ഈ വൈദ്യുതി മിതമായിട്ട രീതിയിലെങ്കിൽ ഉ എപ്പോഴും ഉപയഗം കഴുകയുള്ളൂ
തീർച്ചയായും അത് ശരിയാണ് ഇപ്പൊ ഇപ്പൊ പറഞ്ഞ മാതി തന്നെ എന്തിനും വൈദ്യുതിയാണ് ഇപ്പോ ആവശ്യം ഏതൊരു ഉപയോഗം ഉപയോഗം ഉണ്ടെങ്കിലും വ ആവശ്യമാണ് ഇ ഫോൺ ഒന്ന് വിളിച്ച ഫോണ്ണാവശ്യമായ ഇപ്പൊ പറഞ്ഞി വണ്ടിക്ക് ഇപ്പൊ ഇപ്പൊ വ വരെ വൈാണ് ഇൊ ഒരു വണ്ടി ഫുൾ ചാർജ് ആണെങ്കിൽ പതിനഞ്ച് രൂപയുടെെങ്കിലും ദ്യുതി ഒര് ഒര് ചാർജെങ്കിലും വാണം അപ്പൊ ആ വഴ വണ്ടിയുടെ വൈദ്യുതി ഇപ്പൊ പു ഇപ്പൊ പുതിയതായിട്ട് വണ്ടിയുടെ വൈദ്യുതി വാണം പിന്നെ വണ്ടിക്ക് ആവശ്യമായ വൈദ്യുതി വാണം പിന്നെപ്പോ നമ്മളെ ഫാൻ ഏ സി എല്ലാത്തിനും വൈദ്യുതി ആണ് ആവിശ്യം എല്ലാം കൊണ്ടും വൈദ്യുത നാട് ഏ നമുക്ക് പണണ്ടെങ്കിൽ എന്തും നടക്കും അല്ലെങ്കിൽ പിന്നെ സോളാർ വെക്കേണ്ടി വരും സോളാറി വെച്ച ഫസ്റ്റ് നല്ല പൈസ കൊടുക്കണം അതായത് ഒന്നര ലക്ഷം കൊടുത്താൽ പിന്നീട് അതുകൊണ്ട് നമുക്ക് എന്താ ജീവിതകാലം മുഴുവൻ സുമായി ജീവിക്കാൻ പറ്റും ആ അതിനന് പുറമെ നമുക്ക് ആവശ്യത്തിന് അധികം വൈദ്യുതി എന്താ പ്പൊ സോളാർന്ന് ലഭിക്കാങ്കിൽ അത് നിങ്ങക്ക് കെ എസ് സി ബിക്ക് കൊടുത്തിട്ട് കെ എസ് സി ബി ന്ന് നമുക്ക് പണം ഇങ്ങണ്ട് തി അതക്കെ നല്ലൊരു ചാസാസി ആദ്യം ന്താ പ്പോഎന്താ പ്പോ നല്ലം പണം കൊടുക്കാന്നുള്ളതാണ് അയിന്റെ പ്രധാന കാരണം നിങ്ങൾക്ക് വല്യ സോളാർ അങ്ങൻത്തെ എന്തേലുംഉണ്ടോ
സോളാറ് വെക്കാന് അങ്ങനെ ആലോയിക്കുന്നുണ്ടായിരുന്നോ ഒരു ഒന്നര രണ്ട് ലക്ഷം ആാവന്നൊക്കെ പറഞ്ഞ് നമ്മള അന്വേഷിച്ചിരുന്നു സോളാർ വക്ക കാരണം വൈദ്യുതിപേോഗം ഭയങ്കര നല്ല കൂടിയിരിക്കുന്നു ഓരോ മാസം ഏം പ പത്തിന്റെ അടുത്തൊക്കെ വൈദ്യുതി സ് ബില്ല് വരുന്നത് പ ഒമ്പയിനായിരം പത്തായിരം ഉണ്ടാവും അങ്ങനെ രണ്ട്റ എല്ലാ റൂമിലും എ സിയും ഫാനും ഒക്കെ ഉണ്ടായത് കൊണ്ട നമ്മള് വൈറ്റിട്ട വേന്ന മിതമായ നിരക്കില് ഉപയോഗിക്കാൻ തൊടങ്ങിയാലും പക്ഷെ നല്ല ബില്ല് വരും സോളാറ് വെക്കാനൊക്കെ ഉപ്പ പറ ഇപ്പ പറഞ്ഞിരുന്നു അങ്ങനെ സോളാർ വക്കാൻ അങ്ങനെ അന്വേഷിച്ചപ്പോ ഒന്നര രണ്ട് ലക്ഷം ആവും സോളാർ വക്കാനെ
ഉ
വേറ ഒരു രണ്ട മൂന്ന് മാസത്തിനുള്ളരു സോളാർ വെക്കും തൊള വച്ചാലാണ് ഒന്നും കൂടി ഉപകാരം തൊള വച്ചാൽ നമ്മുടെ വൈദ്യുതിന്റെ ബില്ല് അവസാനം മാസാന്തം ബില്ല് വരുമ്പോൾ നല്ല ഗണ്യമായിട്ടുള്ള കാണും നിങ്ങൾടെ വീട്ടില് സോളാറുണ്ടോ
ഞങ്ങളെ വീട്ടില് ഉണ്ട് എന്താ ഞങ്ങക്ക് ഞങ്ങ വല്യ വീടൊന്നും അല്ല അത്യാവശ്യം രണ്ട് നെല വീടാണ് പത്ത് എട്ടേറ്റ് പാനല് ഉണ്ടെന്നു തോന്നുന്നു അത് എന്താപ്പോ എത്ര പത്ത പത്ത് ബാറ്ററിയും പത്ത് ബാറ്ററിയുടെ ബാക്കപ്പും പിന്നെ എട്ട് പാനലും ഉണ്ട് മേലെ ടെറസിന്റെ മൊ ളില് ഞങ്ങൾ അന്ന് കൊടുത്തത് പണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആണ് ഞങ്ങള് വെച്ചത് അന്ന് നല്ല ഉപയോഗം പെരെ നല്ല എല്ലാർക്കും കറണ്ട് അത്യാവശ്യമായപ്പോ ബില്ലക്കെ മൂവായിരത്തി മേളിൽ കേറിയിരുന്നു അയിക്ക് ഞങ്ങക്ക് സോളാറ് വെക്കുന്നതല്ലേന്ന് പറഞ്ഞിട്ട് ഉപ്പ അന്ന് ഉപ്പാന്റെ ഞങ്ങള് കൊറച്ച് ചെറിയൊരു പൈസ എന്താപ്പോ ഇ എം ഐ ക്ക് എടുത്തേക്കാണ് സോളാറ് ഇഎംഐ ഇപ്പൊ കഴിയുട്ടോ എന്താ ഇപ്പോ കൊറച്ച് മുമ്പ് കഴിഞ്ഞുണ്ട് ഒരു വർഷം മുന്നേത്ത് കഴിഞ്ഞു ഇപ്പം നല്ല സുഖാണ് അത് കാരണം നല്ല സുഖാണ്
സോളാറ് വെച്ചതിനെകൊണ്ടുള്ള മാറ്റങ്ങളൊക്കെ ഈ സോളാറ് വെക്കുന്നതിന് മുമ്പുള്ള കറണ്ട് ബില്ലോ സോളാർ വെച്ചതിന്ശേഷമുള്ള കറണ്ട് ബില്ലൊക്കെ മാറ്റങ്ങളൊക്കെ നല്ല രൂപത്തില് കാണപ്പെടുന്നുണ്ടോ വീട്ടില് സോളാറ് വെച്ചതിനുശേഷം
ആ നല്ല രീതിയിക്ക് സോളാറ് വെക്കുവാന്നു പറഞ്ഞാ ഒരു നല്ല രീതിയില് നല്ല സുഖാണ് കാരണം എന്താവെ വച്ചാല് ഫസ്റ്റ് കൊറച്ച് പൊട്ടും അതായത് കൊറച്ച് പൈസ തോന്നെ പോകും ഫസ്റ്റ് പിന്നെ അങ്ങോട്ട് ഞങ്ങ ഞങ്ങളിപ്പോ എട്ട്പാനല് വെച്ചല്ലോ ഞങ്ങക്ക് പിന്നെ ഞങ്ങക്ക്തോന്നി എട്ടുപാനലിന്റെ ആവശ്യമില്ലാന്ന് ഞങ്ങള് കെ എസ് സി ബി കൊടുക്കാണ് കറണ്ട് കെ എസ് സി ബി കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ട് ഇപ്പോ ഇപ്പഴത്തേയക്കാ വന്നത് അത് ഞങ്ങള് ആ കെ എസ് ബി കൊടുക്കുമ്പോ പൈസ പോലും ഇങ്ങോട്ട് കൊണ്ടുന്നുതരുവാ നമ്മളൊക്കെ പൈസ അങ്ങട്ടല്ലേ കൊടുക്കല് സാധാരണക്കാര് അങ്ങ നിങ്ങള് അടച്ചെങ്കിൽ ങ്ങ ആ കാശ് ഇങ്ങടുത്തു തര ങ്ങട്ടാശെങ്കി തരുമ്പോ ഞങ്ങക്ക് വലിയ സന്തോഷണ് പക്ഷെ എടക്ക് സോളാറ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ണ്ടാവും ഒരീസം ഏഹ് ഇന്ന് ആ ഒരു പത്തീ സം മുന്നേ അയ്ന്റെ ഒരു ബാറ്ററി ചെറിയ ബാ എന്താ ബാറ്ററി ചെറിയ ലീക്ക് വന്നു അപ്പോ ആ ബാറ്ററി മൊത്തത്തില് മാറ്റേണ്ടവന്നു ന്നു ആഹ് ബാറ്ററിക്ക് വേറെ കൊടുക്കണം ബാറ്ററിക്ക് അന്ന് എത്രയാ കൊടുത്തേ ആഹ് പതിനായിരത്തിന്റെ ബാറ്ററി നല്ല ഏഹ് അതെന്താ അതിലെ ബാക്കപ്പിലെ ഒരു ബാറ്ററിയ ആണ് അപ്പോ നല്ല കോസ്റ്റാണ് നല്ല ലാഭമാണ്പറഞ്ഞിട്ട് നല്ല ബാറ്ററി സജസ്റ്റ് ചെയ്ത് സജസ്റ്റ് ചെയ്ത് തന്നു എന്നിട്ടാ ഞങ്ങൾ ആ ബാറ്ററി മേടിച്ചത് നല്ല എന്താ അഹ് മേടിച്ച് വെച്ചാ നല്ല ഉപയോഗണ് എല്ലാം കൊണ്ടും ഉപയോഗം ഉപയോഗമാണ് നിങ്ങക്ക് മേടിച്ചന്ന നല്ലതാതില്
ഓ ഒന്നെങ്കിൽ സോളോർ നമ്മള് വാങ്ങിവെക്കണം അല്ലെങ്കിൽ വീട്ടിലുള്ള വൈദ്യുതി ഉപയോഗം ഒന്ന് കുറക്കണം കാരണം എപ്പോഴും ഫാനും ലൈറ്റും വീട്ടില് ക റങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതല് ഞാൻ പോകുമ്പോ ഒന്ന് നോക്കും എല്ലാ റൂമിലും എപ്പോഴും ഫാൻ ഉണ്ടായിരിക്കും ഒരാളും ഇല്ലെങ്കിലും ഫാനും ലൈറ്റ് ഒക്കെ വിട്ട് അങ്ങ് പോകും അവർക്കൊന്ന്‌ അവരുടെ വീട്ടുകാര് ശ്രദ്ധിച്ചാൽ മതി ന്നാ തന്നെ നമുക്ക് കൊറെ ബില്ല് കൊറക്കാം എന്നുള്ളത് സത്യത്തിൽ സത്യമല്ലേ
ആ തീർച്ചയായും ഇപ്പോ പറഞ്ഞാല് ഈ നമ്മടെ ഉമ്മാന്റെ വീട്ടില് വെച്ച് ശേഷം തറവാടിലാ ച്ചങ്കിലും നമ്മടെ സൽക്കാരങ്ങളിലെക്കെ കല്യാണങ്ങളിലൊക്കെ വീഡിയോ ചെയ്ന്ന സ ഉമ്മാന്റെ വീടൊക്കെല്ലോ അപ്പോ അത്യാവശ്യം വലുപ്പമുള്ള വീടാക്കറ അപ്പോ ഈ വരുന്ന വീടുകളില് എല്ലാ റൂമിലും ഫാൻ ഉണ്ടവും എ സി ഉണ്ടാവും ഒക്കെയുണ്ടാവും ഈ കുട്ടിളാ വച്ചെങ്കിൽ എ സി ഇടും ഫാൻ ഇടും ഒക്കെ ഇട്ടിട്ട് ഒറ്റ പോക്കാ എന്നട്ട് എന്താ ഹാളിൽ പോയിട്ട് കളിച്ചേക്കാർ എന്നിട്ട് അതിന്റെ എന്താ നമ്മടെ വീട്ടില് ഉമ്മുമ്മമാര് അല്ലെങ്കിൽ അവിടുത്തെ എന്താ മാമ്മമാരൊക്കെ വന്നിട്ട് ചൂടാവും ഇങ്ങനെ എന്താണ് ഇതൊക്കെ ഇട്ടിരുന്നത് പിന്നെ അങ്ങനെ കറണ്ട് ബില്ല് കൂടായിക്കാ ണ്ടാ അങ്ങനെ ചൂടവണൊക്കെ ഞാൻ എപ്പഴും കാണണുണ്ട് നിങ്ങള് നിങ്ങളടെവിടെയൊക്കെ അങ്ങനെ ഉണ്ടാവുല്ലില്ലോ
പിന്നെ ഒരു പരിപാടിക്ക് പോയാൽ അത് തന്നെ അല്ലേ കുട്ടികള് എല്ലാ സ്ഥലങ്ങളിലും പോയി ഫാൻ ഫാനും ലൈറ്റും ഇടും പിന്നെ എല്ലാ സ്ഥലങ്ങളിലും എ സി ഉണ്ടെങ്കിൽ എ സി ഓണക്കികളിക്കും ടി വി ഉണ്ടെങ്കിൽ ടി വി ഓണാക്കിവെക്കും വെറുതെ പിന്നെ ഫ്രിഡ്ജ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇങ്ങനെ കളിക്കും അപ്പോ അതൊക്കെ കരണ്ട് ബില്ല് കൂടുന്നതിനെക്കെ കാരണമാണല്ലോ അപ്പ അവിടെയുള്ള ഉമ്മമാരായിരിക്കും ഇതൊക്കെ നോക്കുന്നത് അപ്പോ അവരായി രിക്കും കുട്ടികളെ ശകാരിക്കുന്നതും ചൂടാവുന്നതൊക്കെ അത് സാധാരണ എല്ലാ വീടുകളിലും കണ്ടു വരുന്ന ഒരു കാര്യമാണല്ലോ അത് പരിപാടികളിലായിട്ട് അധികമായി ട്ടു കാണുക കാരണം എല്ലാ കുട്ടികളും ഒന്നിച്ചു കൂടുന്ന ഒരു സ്ഥലമാണല്ലോ ഈ പരിപാടികളെ ക്കെ വീട്ടിലുള്ള അപ്പോ അവരെക്കെ ഇങ്ങനെ ഒരു കളിക്കും വേണ്ടി ഓരോന്ന് വണ്ടി കളിക്കുമ്പോ എല്ലാ സ്ഥലങ്ങളിലും പോയി ലൈറ്റും ഫാനും ഒക്കെ ഇട്ട് കളിക്കും അപ്പോ എല്ലാരും വന്ന് ചൂടാവും മുതിർന്നവര് ചൂടാകാതെ കുട്ടികളൊന്നും നിർത്തുകയില്ല അതുകൊണ്ടന്നെ ചൂടാവുന്നത് അത് ഈ ലൈറ്റും ഫാനും കൂടാനുള്ള കുറെ കാര്യങ്ങളിൽ ഒന്നാണ് ഈ പരിപാടികൾ ഒക്കെ അ അതിലൊക്കെ കൂടുതലായിട്ട് വൈദ്യുതി യൂസ് ചെയ്യുന്നതാണല്ലോ ഈ ഇൻവെട്ടർ ആണോ പിന്നെ ഏഹ് സോളാറാണോ ഒന്നുകൂടി നല്ലത്
ഏഹ് എന്റെ ഭാഗം നോക്കാച്ചെങ്കി ഇൻവേർട്ടർന്ന്ച്ചെങ്കിൽ ഇൻവേർട്ടർ കുറെ നേരം ബാക്കപ്പ് ഉണ്ട് കാരണംന്ന് പറഞ്ഞാല് ഒന്നോ രണ്ടോ ബാറ്ററിയൊക്കെ ഉള്ളൂ ഏറ്റവും വലുത് പിന്നെ വലിയ വലിയ ഇൻവർട്ടറിന് വല്യ വല്യ ഇത് കൊടുക്കണം വല്യ വലിയ ഇൻവെട്ടർ വേണം ഇവർട്ടറിനെക്കാളും ബെറ്റർ ഇൻവട്ടർ ആയോണ്ട് സോളാറാണ് ഇൻവർട്ടർ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നല്ല തന്നയാണ് പക്ഷെ ഇൻവട്ടർ ചാർജ് തിന് കുറച്ച് ഭാഗം കറണ്ട് ന്ന് എടുക്കയുള്ളു അതാണ് ഞാൻ മനസ്സിലാക്കിയടുത്തോളം ഇതിനെ കുറിച്ച് വച്ച നമുക്ക് കുറേ പറയാനുണ്ട് ഇതൊന്നും തീർത്താ തീരാത്ത സംഭവങ്ങളാണേ
വൈദ്യുതി ഉപയോഗത്തെ കുറിച്ചാണല്ലേ ഇങ്ങനെ കൊറക്കാനങ്ങന നോക്കണം അത് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം എന്താലും
തീർച്ചയായും പിന്നീട് സംസാരിക്കാം ശരി